ഹലോ
കേക്കാവോ?
ആഹ് കേക്കാം പറയൂ.
അല്ല മഴയക്കെ അല്ലേ. റേഞ്ചിന്റെ പ്രശ്നം കാണുവല്ലോ. അതുകൊണ്ടാ ഞാൻ കേൾക്കാവോ എന്ന് ചോദിച്ചത്.
ആഹ് കേൾക്കാം കേൾക്കാം. മഴേട ഒന്നും പറയണ്ട. ആരെയും വിളിച്ചിട്ടൊക്കെ, ഫ്രണ്ട്സ ഒക്കെ വിളിച്ചിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കട്ടായി പോവായിരുന്നു.
ആ കട്ടായി പോവ.
ആ കഴിച്ച. ആ
ആ ഫുട്ടൊക്കെ കഴിച്. ഏഴ് ഏഴരക്കുള്ളില്. അത് പിള്ളേർക്ക് കൊടുക്കുന്ന കൂട്ടത്തില് കഴിച്ചു മാറും. പിന്നെ, കിച്ചണെല്ലാം ഒതുക്കി, അവര് നേരത്തെ ഉറക്കും ഞാന്. എട്ട് മണിക്ക് മുന്നേ ഉറക്കും അവരെ.
ആഹ ആ. ഉറങ്ങോ ആ സമയത്ത്.
ആ സമയത്ത് ആ ഇന്ന് പക്ഷെ അവരെ, വൈകുന്നേരത്തെ ങ്ങണ്ടാണെന്ന്, ഉച്ചമയക്കം ഉറങ്ങിയത്.
ഉം ആഹ ആഹ.
അതുകൊണ്ട് താമസിച്ച്. ഇന്ന് എട്ടേ മുക്കാലൊക്കെ ആയി ഉറങ്ങിയപ്പം.
മറ്റേത് ഏഴരക്കെ ആകുമ്പോൾ, കറക്റ്റ് ഏഴര ആവുമ്പോൾ ഉറങ്ങും രണ്ട്‌ പേര്.
അ നല്ല കാര്യ ആണല്ലത്. ആ
ക്ലിക്ക് ആവുന്നില്ലാട്ടോ പറയണെ.
ആണോ ഇനി റേഞ്ചിന്റെ പ്രശ്നമാണോ?
ആ റേഞ്ച് ഇല്ലാന്ന് തോന്നണ്. ഇടകെടയ്ക്കു വിട്ട് വിട്ട് പോവുന്നു.
ആ ആയിരിക്കും. കാരണവേ ജ കഥകും ജനാലെ എല്ലാം അടഞ്ഞു കിടക്കുവല്ലേ.
ആഹ് ആയിരിക്കാം, ആയിരിക്കാം.
ആഹ് അതായിരിക്കും. അവിട ഫുഡ് കഴിച്ചോ?
ആ ഇവിടെ കഴിച്ചു. ഇവിടെ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളു.
ആ ആഹ ഹ.
ഇപ്പൊ മീനൊന്നും ഇല്ലായിരുന്നു. അണ്ട്ട് ഇപ്പ ചേട്ടന്റാ വീട്ടീന്ന് മീൻ കൊണ്ടു വന്ന്. അച്ഛൻ പോ വള്ളം പോയായിരുന്നു. വള്ളം ഉച്ചയ്ക്ക് അങ്ങാണ്ട പോയിട്ട് ഇപ്പ മീൻ ഒരു എട്ട് മണിയായ അച്ഛൻ വന്നപ്പോഴേ അപ്പൊ കൊണ്ടുവന്ന് മത്തി കൊണ്ടുവന്ന് പിന്നെ ഞാൻ അഹ് കൈയോടങ്ങ് വെട്ടി മുളകറിയും വിച്ച് രണ്ടണ്ട് മൂന്നെണ്ണംടുത്ത് വറത്ത് നാളത്തേക്കും കറി ഉണ്ട് രാത്രി വെച്ചത് കൊണ്ടേ
ആഹ് ശരിയാ അന്നേരം രാവിലെ പിന്നെ പണി കുറഞ്ഞിരിക്കുവല്ലോ
ആഹ് രാവിലെ എനി ഇന്നത്തെ പുളിശ്ശേരിയും ചമ്മന്തിയും എല്ലാം ഉണ്ട് നാളെ എനി ചോറ് വെച്ചാ മതി ജോലില്ല നാളെ ഞങ്ങൾക്കൊരു വളകാപ്പ് ചടങ്ങുണ്ട്
ആണോ ആഹ് ആഹ് ആഹ്
കൂട്ടുകാരന്റെ വൈഫിന്റെ ആയിരുന്നു അപ്പൊ അതിന ഒരു പത്ത് മണി കഴിയുമ്പോ പോകണം രാവിലത്തെ കാപ്പി എല്ലാം ഉണ്ടാക്കിയാൽ മതി
ആഹ് സത്യം പറഞ്ഞു രാ ഈ ഉച്ചക്കാത്തെ രാത്രിയിലേും ഫുഡ് ഉണ്ടാക്കുന്നത് ഈസിയെന്ന് തോന്നും ഈ രാവിലത്തെ കാപ്പി കുടിയുടെ പരിപാടിയാ പാട് എന്തുണ്ട എന്തു ഉണ്ടാക്കും എന്ന ചിന്തയായിരിക്കും രാത്രി ഉറങ്ങാൻ നേരത്ത്
ആഹ് അതെ അതെ നിങ്ങളൾ സ്കൂളിലും കൂടെ പോകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പറ്റത്തില്ലല്ലോ ഈ ആപ്പോവോ ഇഡലിയോ ദോശയോ ഒന്നും അല്ലാതെ പറ്റത്തേ ഇല്ല ഈ കൊടുത്ത് വിടണമല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള എല്ലെങ്കിലും അല്ലാതെ നമുക്ക് വേറൊന്നും കഞ്ഞിയോ അങ്ങനെ ഒന്നും പറ്റത്തില്ലോ കൊടുത്തുവിട
ആഹ് അന്തേരം അരിയാട്ടി വെച്ചേക്കുവോ
ആഹ് രണ്ട മൂന്ന് ദിവസത്തേക്ക് ആട്ടി വെക്കും ആട്ടി വെച്ചിട്ട് ആഹ് ആട്ടിട്ട് നാളത്തേക്കുള്ളത് മാത്രം വെളയിൽ വെക്കും ബാക്കിയുള്ളത് സെപ്പറേറ്റ് ചെയ്ത് മൂന്ന് ദിവസത്തേക്കാണെങ്കിൽ രണ്ട ണ്ട് ടിന്നിനാതാന്നാക്കി ഫ്രിഡ്ജിൽ അന്ന് വെക്കും ആഹ് നാളത്തേക്ക് നാളെ ഏഹ രാത്രിയാകുമ്പോൾ അടുത്ത് ഫ്രിഡ്ജിന്റെടുത്ത് വെളി വെക്കും
ആഹ ആഹ ആഹ
അങ്ങനെ വെക്കുമ്പോ കൊഴപ്പല്ല ഇതിപ്പോ നമ്മള എല്ലാം കൂടെ ഒരുമിച്ച് വെളി വെച്ചാലേ ഇരിക്കത്തില്ല
ആഹ്
ഒരാഴ്ചത്തേക്കായിരുന്നു നമുക്ക് ആട്ടി ആട്ടിട്ട് ഒരു ഏഴ് കണ്ടെയ്നറൽ ആക്കിയിട്ട് ഫ്രിഡ്ജില് എടുത്ത് വെച്ചാൽ മതി എന്നട്ട് വേണ്ടതിന് തലേ ദിവസം രാത്രി എടുത്ത് വെളി വച്ചാൽ മതി അപ്പൊ നമ്മൾ അന്നാട്ടുന്നത് പോലെന്നെ പിറ്റേ ദിവസം പൊങ്ങിയിരിക്കും
ഞാൻ അങ്ങനെ അല്ല ഞാൻ തലേന്ന് രാത്രി ആട്ടി ട്ടി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കും ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി ഫുള്ളോടെ അടുത്ത് അങ് ഫ്രിഡ്ജ് വെക്കും
ആഹ് ആഹ് ആഹ് ഇങ്ങനൊന്ന ചെയ് ആഹ് പ്രശ്ന ഇല്ലക്ഷ് ഇത് ഇപ്പ നമുക്ക് ഒരാഴ്ച എടുക്കാം അത്രയും ദിവസം എടുക്കാം ഇപ്പ നമ്മള് കുഞ്ഞൊരു വീട്ടിലൊക്കെ ആണെങ്കേ ഇപ്പൊ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ ഞാനും ചേട്ടനും കുഞ്ഞു ഉള്ളൂ
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ നമുക്ക് അത് ഒരുപാട് വേണ്ടാലോ
ആഹ് അതെ കുറശെ കുറശെ മതി
മതിയോ ഞാൻ ഒരു വലിയൊരു ജാർ നിറച്ചാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തേക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെക്കും അപ്പൊ നമുക്ക് എളുപ്പവ എപ്പോഴും എപ്പോഴും എന്തോണ്ട് ചെയ്യണ്ട ന്നാ ആ കറിയൊക്കെ വെക്കുമ്പോഴും പുളശ്ശേരി ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടുതലാക്കി വെച്ചാ പിന്നിപ്പോ കൂടുതൽ ഉണ്ടായിരുന്നു നാളത്തേക്ക് എടുത്ത വെച്ചിട്ടുണ്ട്
എന്തുവായിരുന്നോ മോന് ഈ എരിവുള്ള ഫുഡൊക്കെ കഴിക്കുവോ
ഇല്ല ഇല്ല എരിവെള്ളോ കഴിക്കും മെല്ലിയ മാങ്ങയോ നെല്ലിക്കോ ഒക്കെ ഉപ്പും മുളകും കുട്ടിട്ട് ഇതാക്കി കൊടുത്ത കഴിഞ്ഞാൽ കഴികിയിരുന്നു
ആ ആ ആഹാ
മുളകറി വെച്ച് പുളിശ്ശേരി കൊണ്ട് മുളകറി എടുത്ത പോലും ഇല്ല അതിലൊരു മീനും എടു ത്ത് പുളിശ്ശേരിമായിട്ട് കൊടുത്തിട്ട് കഴിക്കാൻ വയ്യ എരിഞ്ഞ് എരിഞ്ഞ് വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞ് ചോറ്കഴിപ്പ് നിർത്തി
അയ്യോ
അങ്ങനെ കാര്യം അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഫ്രൂട്ട്സ് തന്നെ ആയാലും ആപ്പിൾ ആയാലും എന്ത് സാധനം കൊടുത്താലും അയിന്അത് ഇത്തിരി ഉപ്പ് മുളക് ഇട്ട് കൊടുക്കണം
ആണോ
ആഹ് ഉപ്പും മുളകും ഇട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ കഴിക്കും ആഹ് പിന്നെ
ഇപ്പൊ എന്ത് എടുക്കുന്നു ആള്
ഉം ഇ ഇവിടെ ടി വി കണ്ട് കൊണ്ടിരിക്കുവോ ഞാൻ ടിവിയുടെ സൗണ്ട് കുറേന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല
അവിടെ വേറെ ആരെ പ്രായംചെന്ന ആരെങ്കിലും ഉണ്ടോ
അമ്മയുടെ അമ്മയുണ്ട്
അവ എന്തെടുക്കന്ന് കഴിചോ അവരൊക്കെ
എല്ലാ ഞങ്ങൾ എല്ലാരും കഴിച്ചു പാത്രമൊക്കെ കഴുകി അപ്പം അച്ഛൻ കിടക്കുന്നത് ഒരു ഒരു മണി രണ്ട് മണിയ ആകുമ്പോഴേ അച്ഛൻ കിടക്കു ള്ളൂ കാര്യം മോൻ ടി വി കണ്ട് കഴിയാ അത് അച്ഛന് റിമോട്ട് കിട്ടത്തില്ല ടിവിയുടെ മോന് കിടക്കാൻ ഒരു പത്രര കഴിയും
പകല് മൊത്തം ജോലിക്ക് പോയി വരുന്ന ആളല്ലേ രാത്രി ശേഷം ഫ്രീ ആയിട്ടിരികാരിക്കും
രാത്രി പക്ഷെ ഫ്രീയായിട്ട് രണ്ട് മണിയൊക്കെ ഇരിക്കും എന്തെങ്കിലും ഈ വെബ് സീരീസ് പോലുള്ളതൊക്കെ ഇരുന്ന് കാണും കണ്ടിട്ട് രണ്ട് മണിക്ക് കിടന്നുറങ്ങി പിന്നെ രാവിലെ ആ ആറരക്ക് എണീക്കണമല്ലോ നമ്മക്ക വേഷമം പക്ഷെ അവർക്ക് കൊഴപ്പമൊന്നും ഇല്ല അവര് എണീറ്റ് പോകും നമ്മൾ അറിയ
ശീലമായതുകൊണ്ട് അങ്ങനെ പ്രശ്നം വരിത്തില്ല കാണുമ്പോൾ നമുക്കൊ ഒരു ഇത് വരും പറഞ്ഞ പോലെ
അതെ അതെ അതെ ശ് ഇത് ന്നാ ഇവർകൊഴ പ്പൊന്നും ഇല്ല എനിക്കൊക്കെ ആണെങ്കിൽ രാവിലെ രാത്രി ഒഴിച്ച് താമസിച്ച് കിടന്നാൽ കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ഇത്രയും കളം അവാണ്
അതെന്നെ ഇവിടെ അതെ തന്നെ ഇപ്പം ഇപ്പൊ ഒന്നരാഴ്ചയായി മോള് സ്കൂളിൽ പോകൻ തുടങ്ങി താമസിച്ചായിരുന്നേ നമുക്ക് സ്കൂളിൽ പോണെങ്കിൽ എന്തായാലും നേരത്തെ എഴുന്നേക്കണം
ചോർ ഈ കൊടുത്ത വേണോ ഷോറൂമിൽവലത്തേക്കാ
ഓർ ചോറ് കൊടുത്ത വിടണ്ട പക്ഷേ സ്നാക്സ് കൊടുത്തു വിടണം
ആഹാ
അങ്ങനെ അത് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അത് കൊടുത്ത് വിടും അല്ലാതെ ബേക്കറി അങ്ങും കൊടുത്തുവിടതൊന്നും ഇല്ല രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് അത് കൊടുത്തുകൂടും അതുകൊണ്ട് ഈ മരി പറഞ്ഞതുപോലെ മാവാ വെച്ചേക്കും അത്രേ ദിവസം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദോശയോ
ഇത്ര മണിക്ക് പോകും മോള്
മോക്ക് ഒമ്പത് മണിയാവകുമ്പോ വണ്ടി വരും
ആഹ് ആഹ്
അന്നേരം അന് മുമ്പേ ഒരുങ്ങി നിർത്തണമല്ലോ എന്താലും എട്ടണെയ ഒക്കെ ആവുമ്പഴേക്ക് റെഡിയായിട്ട് ന ഒമ്പത് മണിയാകുമ്പോ അങ്ങോട്ട് ഇറങ്ങി വണ്ടി വരുമ്പോ അങ്ങ് പോക്കോളൂ
ഇളയാള അപ്പ ഉറങ്ങുവ ആ സമയത്ത് അത എണീക്കുവാ മേട കൂടെ
ഇല്ലായിരുന്നേക്കും ഏഴ മണി ഈ ഇപ്പം ഇവര് ഈ ഏഴ മണി ഏഴരക്ക് ഉറങ്ങുന്നില്ലേ രാവിലെ ആഹ് ടൈം ആവുമ്പോഴത്തേക്ക് അവർ എഴുതേക്കും ഏഴരഴു മ മണിയ ആഖുമ്പഴത്തേ അവരെഴുന്നേക്കും
വിളിക്കേണ്ട കാര്യ ഇല്ലല്ലേ
വിളിക്കണ്ട കാര്യല്ല സോ തനിയെ എഴുുന്നേക്കും ആ ഒരു സമയ ആവുമ്പോഴത്തേക്കക്ക് അവരെ ഉറക്കം കിട്ട ഉണർന്ന് എഴുന്നേക്കും അവര് എല്ലാം മാറി ക്ഷീണമ എല്ലാം മാറി എഴുന്നേക്കും
ഉം നല്ല വാര്യ വതൊക്കെ
ആഹ് ഇപ്പൊ ചിലര് കേക്കുന്നവര് പറയും അത് നല്ല ശീലമല്ല അത് അങ്ങനെ മേപ്പെട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ആവുമ്പോ ഇനിയും പഠിക്കാനൊക്കെ കാണും അതുകൊണ്ട് അതൊരു അത് മാറ്റിയെടുക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന വച്ചാൽ രാവിലെ മുതല് അതെ ഒമ്പത് മണി മുതല് ആഹ് നാലേമുക്കാൽ വരെ ഒരു സ്കൂളിലായിരിക്കും അത് കഴിഞ്ഞഞ് വന്ന് പിന്നെ ട്യൂഷന് പോയി കഴിഞ്ഞഞ് സത്യം പറഞ്ഞഞ് ആറേ മുക്കാല ആവും വീട്ടിൽ കയറി വരാൻ അതുവരെയും കുഞ്ഞുങ്ങൾ ഫ്രീയില്ലാതെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുവല്ലേ അങ്ങനെ ആ ടൈം ആവുമ്പോ അവര് സ്വാഭാവികമായിട്ട് ഉറങ്ങും
ഉം
പിന്നെ മേപ്പോോട്ട് വളർന്ന വരുമ്പോ അവരത് അത് അവരുടെ അങ്ങ് അവരായിട്ട് അ ശീലം മാറ്റി റ്റും നമ്മളായിട്ട് മാറ്റി കൊടുക്കേണ്ട കാര്യമ ഇല്ല
അഹ് അതെ ഉമ്മൾ വളർന്നന്ന് വരുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇപ്പൊ പഠിക്കണം വളപ്പം കാലത്ത്ക്ക എണിക്കണന്ന് തോന്ന്പോ അവ എണീട്ടളോട്ടെ ഓട്ടോമാറ്റിക്കലി അതെ അ ഇത് നല്ലൊരു ശീലവാ കാര്യ
വർക്ക് അതൊരു ദുശീലമായിട്ടാ നോന്നുന്നത്
അങ്ങനെ ഒരു ദുശീല ഇല്ല അത് നല്ല കാര്യമാണ് കാര് ഇവിടെൊക്കെ എന്റെ മോനെയൊക്കെ ഇപ്പൊ ഇത്രയും സമയമായിട്ട് ഉറങ്ങിയില്ലേ അത് അച്ഛന്റെ ഒരു ശീലവാ എന്ന വെച്ചാ എത്ര ലേറ്റ ആയി ഉറങ്ങിയായിരുന്നു നമ്മള് രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ ഒ ഏഴ് ഏഴരക്ക ആഉമ്പോ വിളിച്ച ഒരി വിടി വിളിച്ചാൽ മതി ചാടിയണീട്ട
ഉം
പക്ഷെ ഇതിപ്പം രാത്രി പത്ത മണി ഇപ്പോ നമ്മൾ ഇത്രേ സമയമായിട്ട് ആൾ ഉറങ്ങിയിട്ടില്ല ആള് അവിടെ ഇരിക്കുവ അപ്പൊ നമ്മൾ ഈ നേരത്തെ ഒരു എട്ട് മണിക്കായാലും ഇനി ആഹാരം കൊടുത്ത് ഉറക്കാൻ നോക്കിയാ ഉറങ്ങത്തില്ല അപ്പൊ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കി നല്ല കാര്യവാ അതല്ല അതൊക്കെ വെച്ച് നോക്കണെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളടെ നല്ല കാര്യവും അത് നല്ലൊ ശീലമല്ലേ അത് ആഹ് കറക്റ്റ് സമയത്ത് ഉറങ്ങാ കറക്റ്റ് സമയത്ത് എണിനീ
അവർ തന്നെയായിരുന്നേ പോ ഞ വിളിക്കേണ്ട ആവശ്യ ഇല്ല താനിയെ നിക്കച്ചല്ലപ്പ ആഹ് ഞാൻ എഴുന്നേക്കതിന് മുന്നേ അവരെഴുന്നേക്കു എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ചിലപ്പോ ആരും വിസിക്കല്ല കാര്യങ്ങളാ അവിടെ നടക്കുന്നത് അവരുടെ ആ ഒരു ബഹളം കേട്ടോണ്ടായിരിക്കും ഞാൻ ചിലപ്പോ എഴുന്നേക്കുന്നത് ശാരട്ടി
അത് നല്ല കാര്യല്ലേ അത് അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ കുഞ്ഞുങ്ങള് നേരത്തെ ഉടങ്ങാം
ആഹ് നേരത്തെ ഉറങ്ങു അതാകുമ്പോ എനിക്ക് ബാക്കി സമയം അത്രയും ഫ്രീയാ
അതാ അപ്പൊ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ രാത്രിയിലപ്പ ചെയ്ത് വെക്കണം
ആഹ് ഇവിടെ ഞാനാടാ. ആഹ് അര്യാട്ടി വെക്കുംന്ന് പറഞ്ഞിര്ന്നില്ലെ അതേപോലെ കുറച്ചു ദിവസത്തേക്കുള്ള ഈ ചമ്മന്തിക്കുള്ള തേങ്ങായോ അല്ലെങ്കി ചമ്മന്തിയോ അങ്ങനെ അരച്ചങ് വെച്ചേക്കും ഇവർക്ക് ദോശയും ചമ്മന്തിയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ അരച്ച് വെച്ചി ട്ട് പിന്നെ കൊറേച്ചെഎടുത്തിങ്ങനെ ആക്കി കൊടുത്ത് വിടാറാ പതിവ്
ഉം
പിന്നെ ഉച്ചയ്ക് ഈ ചോറ് വെക്കുന്നത് എനിക്ക് രണ്ടൊസത്തേക്കൊക്കെ കാണും. പാർ കറി വെ ക്കുന്ന ആയാലും ഒരു മൂന്നാല് ദുവസത്തേക്ക് എനിക്ക് കാണും. ഞാനും പിള്ളേരും മാത്രമല്ലേ ഒള്ളു അങ്ങനെ അഹ് ഒരു ജോലിയൊക്കെ കൊറവാ
ആഹ് ഞാനേടാ വിളിക്കാ വയപ്പാ അങ്ങോട്ട്
ആഹ് ശരി ശരി
ഉം ഉം